ആഹ് എന്താ ശേ ഓ കേക്കുന്നുണ്ട്.
ആഹ് പറഞ്ഞോളൂ എന്താ വിശേഷം ഉംഹഅത് ശരി എന്തേ കെടന്ന് കെടന്നോ
ആഹ് കൊറച്ചേരം കെടന്നു ഇപ്പൊ മ കുട്ടികൾക്ക് വെള്ളം വേണം പറഞ്ഞപ്പ പിന്നെ ആക്കെ കൊടുത്ത് ഇരിക്ക അവിടെ
ആണോ ആഹ് കളിക്കാവൂലേ അവര്
ആഹ് ഓര് കളിക്കാണ്
മ്മ് ഒറങ്ങിട്ടില്ല
ചെറിയ മോന് ഒറങ്ങിയിട്ടുണ്ട്
അതലെ ആഹ്‌ അത് ശരി ഇനി ചായുടിക്കാൻ ആയിലെ ചായ കുടിക്കൂല്ലേ നാല് മണിക്ക്
ആഹ്‌ നമ്മൾ ചായ ഏഹ് ചായ കുടിക്കും ആഹ് നാല് മണി നാലരൊക്കെ ആവും കുടിക്കാന്
കുടിക്കും ലെ എന്താ സ്നാക്സ് കഴിക്കല്
പഴംപൊരി, ഉള്ളിവട അങ്ങനെ എന്തേലൊക്കെ ഇണ്ടാക്കും പിന്നല്ലകില് ബ്രെഡ് വാങ്ങാറ് അങ്ങനെ കൊറവാണ് ഏഹ് ആഹ് ആഹ്‌ ബ്രെഡോണ്ട് ബ്രെഡ് മുട്ടയൊക്കെ ഇതാക്കണ്‌ അയില് ബ്രെഡില് ടി ബ്രെഡില് ഡിപ്പ് ചെയ്താണ്ടുള്ള പരിപാടി ഇല്ലേ
ഇണ്ടല്ലേ ആഹ് അങ്ങനെ ഫ്രൈ ചെയ്യണ്ടാവും പൊരിക്കിണ്ടാവുല്ലേ ആഹ് അത് ടേസ്റ്റാ അത് ചൂടോട്ക്കനെ കഴിക്കണം എന്നാ ടേസ്റ്റാ
ഏഹ്
അതല്ലേ പിന്നെ എന്താ വെക്കേഷനായിട്ട് എങ്ങട്ടും പോയില്ല
ആഹ് നമ്മള് എന്താ ടൂറൊക്കെ പോയിണ്ട്
ടൂർ പോയിരുന്ന എങ്ങട പോയി
ഏഹ്‌ ഇവിടെ എന്താ റിസോർട്ട് കക്കാടം പൊയില് റിസോ പോയി
കക്കാടം പൊയില് കോഴിക്കോട്ല്ലേ ആഹ്‌ അവിടെ റിസോർട്ട് പോയൊ
ഓഹ് പോയി ഒര് ദിവസം സ്റ്റേ ചെയ്ത്
ഒരു ദിവസം സ്റ്റേ ചെയ്തോ ആഹ് ശെരി എൻജോയ് ചെയ്തിട്ടുണ്ടാവു പൂളിലൊക്കെ
പോയി ഫാമിലി ആഹ്‌ ഫാമിലി ഒന്നായിട്ട് പോയക്ക ഞമ്മള് ഒരു ബസ്സൊക്കെ ആ ബസ്സില് അങ്ങനെ പൊയക്കാണ് മ്
ഞങ്ങളും അങ്ങനെ പോവാറുണ്ട് എല്ലാരും കൂടുമ്പോ എല്ലാരും നാട്ടീക്ക് വരുന്നേക്ക ടൈമിലാവുമ്പോ അങ്ങനെ ബസ്സ് വിളിച്ചിട്ട് അങ്ങനെ പോവും അങ്ങൻതെ അതാണ് രസം എല്ലാ രും കൂടെ പോകുമ്പ അതൊരു വേറെ വൈബാ ഒറ്റക്ക് പോണില്ലാരിം എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ അവിടെ കാലാവസ്ഥയൊക്കെ കണ്ട് മഞ്ഞുണ്ട് അപ്പൊ അവിടെ
ആഹ് നല്ല ഏഹ്‌ പിന്നെ നല്ല ഭംഗിയാ നല്ല പ്രകൃതി രമണീയതൊക്കെ ഉള്ളരു ഭാഗണത് മ്മ് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടാണ് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും അതും ഇണ്ടായിരുന്നു അപ്പൊ മ്മ് എല്ലാർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലാണ് ചെറിയ കുട്ടികള് തൊ ട്ട് വെല്യേ മുതിർന്നാൾക്കാർക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലാണ് കക്കാടം പൊയിലുള്ള റിസോർട്ട് ഉം
അങ്ങനെ രാവിലെ പോവെ അതോ എങ്ങനേ ചെയ്തെ
നമ്മള് എന്താ രാവിലെ പോയി രാവിലെ പോയോണ്ട് ഉം ആഹ് നമ്മളിപ്പ ഒരു ഫുഡൊക്കെ രാവിലെ, അവര് തന്നിട്ടുണ്ടായിരുന്നുട്ടോ പിന്നെ നമ്മള് ക്യാമ്പ് ഫയറിന്റെ ആ ടൈമില് കൊറ ഫുഡ് നമ്മൾ ഇണ്ടാക്കിയെക്കേന്ന് ആ ഒര് വൈബ്
വൈബ് കിട്ടാൻ വാണ്ടിട്ട് അതെ അതെ അതെ അതിന് അൽ ഫാമൊക്ക ഇണ്ടാക്ക നല്ല ടേസ്റ്റ് എന്നാലാണ് അതിന്റെ ഒരു രസം ഗ്രില്ല് ചെയ്യണം ആഹ് അതാണ്
പൊറാട്ട, കുബൂസൊക്കെ പിന്നെ എക്സ്ട്രാ വാങ്ങി കൊണ്ട് വന്നിന്
കൊണ്ടുവന്നിരുന്ന ആഹ്‌ അത് ശെരി പിന്നെ അത് രസ വെക്കേഷൻ ടൈമില് അവള് ടൂറ് പോകും അല്ലെങ്കിൽ പിന്നെ സ് സ്കൂളാണ് മദ്രാസണെന്ന് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളും പിന്നെ അയി കൂടെ സ്കൂള് തൊറന്നാലും മദ്രസ തൊറന്നാലും പിന്നെ എക്സ് ക്‌സാമോഡ് എക്സാമവും ഏതെങ്കിലും ഒന്ന് സ്കൂളൊന്നല്ലങ്കി മദ്റസൊന്ന് അല്ലെങ്കിന്നറഞ്ഞ് കോണ്ട് അങ്ങനെ എക്സാം ആവും. അപ്പോ പിന്നെ അതേയ്കാരം വെക്കേഷൻ ടൈമില് ലെ ഇപ്രാവശ്യം പിന്നെ വെക്കേഷന് സ് സ്കൂള് മദ്‌റ സ്കൂള് അടക്കലും മദ്രസ തുറക്കലും ഒരുമിച്ചായിരുന്നു
ആഹ്‌ ആഹ്‌ അതെ
മ് അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ എന്ത് സൺണ്ടേ ഞായറാഴ്ചകളിലൊക്കെ ഇങ്ങെനേ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ബീച്ച് അങ്ങനെയൊക്കെ പോവും ഉം വ്ടടുത്തുള്ള അത്ങ്ങനെ കുട്ടികൾ ഇങ്ങനെ, വീട്ടിലിങ്ങനെ നിക്കുമ്പോ കളിയന്നെ അയ്ട്ട് അപ്പോ ഓൾക് ഓലെ ഇതിനും വാണ്ടി ഉം
അത് അതും രസ്സാണ് കുട്ടിയാൾക്ക് ഓൽടാ ഒര് വീട്ടിലിരുന്ന്ങ്ങാണ്ട് എപ്പളും കളിക്കുമ്പോ അയിന്ന് ഒര് മാറ്റാണെ
ഉം
ചെറീയേ ചേയ്ഞ്ചാേക്കെ വാണ്ട ലെ
അതെ
ഉം അതെ അപ്പോള്ളൂ അവര്ടെ മൈൻഡ് റിഫ്രഷ് ആവോള്ളൂ ഇത് ഇങ്ങനെ അവര് വീ വീട്ടിലന്നെ ഇരുന്ന്ങ്ങാണ്ട് കളിക്കുമ്പോ അതൊരു ആ അവര് ഞമ്മള പ പയെ കാലത്ത് പോലല്ലല്ലോ ഇപ്പത്തെ കുട്ടായെള് വേറെ വൈബ് അല്ലെ
ഇപ്പൊ അയ്‌ന് കുട്ടിയള് കൊറേ ഫോണിലാണ് ഒന്നാമേ ഇന്റെ കുട്ടിയളൊക്കെ ഭയരായിട്ട് ഫോണ് കാണും അതും പിന്നെ ഇപ്പയൊ പോർത്ത്ക്ക് വിടാം വയ്യ ചൂടൊണ്ട് അങ്ങനെയിര്ന്നു ചൂട് കാരണം പോർത്ത്ക്ക് വിടാനൊക്കെ ഭയങ്കര ബുദ്ധേന്നു പ്രശ്നേന്നു ഓര്ക്ക് ചൂടുകുരൊക്കെ മൊഖ ത്തും കവ്ളതൊക്കെ കവിൾലൊക്കെ അല്ല കയ്ത്തിലൊക്കെ ഇണ്ടായിട്ട് അങ്ങനെടു പൊർത്ത്ക്ക് വിടില്ല അപ്പൊ ഓട്ടോ ഇതായിട്ട് ഓല് ഫോണിന് അഡിക്റ്റായി അപ്പം പിന്നെ ഒരു ദിവ ഏതെങ്കിലും ഒരു ദിവസം കുട്ടിയളെ ഇഷ്ടത്തിന് പോവല്ലെർഞ്ഞാണ്ട് അങ്ങനെ നമ്മള് ഞാറാഴ്ച ജോലിയൊന്നും ആ ഭർത്താവിന് ജോലി ഒന്നും ഇല്ലാത്തപ്പോ
ആ അങ്ങട്ട് പോവൂണ്ടാവൂ ലെ അതന്നെ ഫോണ് ഭയങ്കര പ്രശ്നാണ് അവര്ടെ ഈ ഫോണ്ല് ഇന്റെ ചെ രണ്ടാമത്താളും ഇന്നട്ട് ഭയങ്കര ഫോണ് കളിക്കലെന്നു അപ്പം പിന്നെ അങ്ങനെ ചെർതായി ചെ ചെർതായി മാറ്റി വന്ന് വന്ന് ഇപ്പ എതലു റെഡി ആയിണ്ട് ഇപ്പോ പിന്നെ ഫോണൊന്നും ഇട്ക്ക്ണില്ല ഇഞ്പ്പൊ സ് സ്കൂള് ന്ന്ല്ലരു മൈൻഡ് മാത്രേ ഒള്ളൂ ഇപ്പ ആൾക്ക് സ്കൂൾക്ക് പോണ കുട്ടി കെ ജി പോവണംന്നില്ല ആ ഒരു മൈൻഡ് മാത്രാണ് ഇപ്പൊ
ആ ഹാ അറിയില്ലല്ലോ സ്കൂള് എങ്ങനെണ് എന്താണെന്നൊന്നും ആദ്യായിട്ട്
പിന്നെ ഞങ്ങള് ഈ യൂണിഫോം മേടിക്കാൻ വേണ്ടി അങ്ങനെ പോയ ടൈമില് അവള് സ്കൂള് ചെന്ന് അവടെ കൊറേ ആളെ കണ്ടു ഇവര്ടെ എന്താണ് മെഷർമെന്റ് ഇട്ക്കിണാള് ഇണ്ടായിരുന്നു പിന്നെ ഇവര്ടെ വെനസ് ഡേ യൂനിഫോമ് വേറെയാണ് ഇവര്ക്ക് അപ്പ അതിന്റെ മെഷർമെന്റ് ആ അത് സ്കൂൾന്നായിട്ട് അവര്ങ്ങനെ തയ്ച്ച് തരാണ് വെനസ് ഡേ യൂനിഫോമ് മറ്റുള്ള യൂനിഫോമ് തിങ്കൾ ചോ വ്യാഴം വള്ളി ഇട്ണത് പിന്നെ നമ്മള് മെറ്റീരിയല് സ്കൂൾന്ന് കൊട്ന്ന് അങ്ങനെ പൊർത്ത് കൊട്ക്കലായിര്ന്ന് അപ്പൊ അവര് എന്താണ് അവര് ആ കൊറെ ആള കണ്ടപ്പഴേ ഓൾ ക്ക് എന്തോ ഒരു ടെൻഷൻ വന്ന് പെട്ടെന്ന് അയില് പിന്നെ ഭയങ്കര കര്ച്ചിലായി, അയ്ന്റെ ആ ഒരു അളവ് നോക്കാനോ ഒന്ന് സമ്മയ്കൊന്നും ചെയ്യാണ്ട് പിന്നെ ഏകദേശം ഒരു അളവൊക്ക പർഞ്ഞ് കൊടുത്താ അങ്ങനെ സെറ്റ് ചെയ്ത് പോരണ്ടെ ഇഞ് വന്ന് വരുമ്പോ എന്താവുന്ന് അറിയൂല പക്ഷെ സ്കൂള് പോണംന്ന്ല്ലത് ആള് പർഞ്ഞോണ്ടിരിക്ക്ണ് ണ്ട് രാവിലെ നീച്ചാ പ്രീ കെ ജി പോവല്ലേ ഇമ്മാ പ്രീ കെ. ജി പോവല്ലേ എവ്ടെ കൊട എവ്ടെ ബേഗ് ഫോൺ ചെയ്യാ വാ പ്പ ഫോൺ ചെയ്താ പാട്ട് പാടി നടക്ക മ് കൊട വേണം ബേഗ് വേണംന്നും പർഞ്ഞും കൊണ്ട് അങ്ങനെ പട്ടുപാടി നടകാന്ന് പറയ ആ ഒരു മൈന്റിലാണ് ആള് എന്താണാവോ സ്കൂള് തൊർന്നാലേ അറിയൊള്ളൂ എങ്ങനെയാവും ന്ന്ള്ളതൊക്കെ
ഹാ അംഗനവാടിയിലൊക്കെ പോയിണ്ടായിരുന്നോ
അംഗലവാടി പോയി്ട്ട് ഓക്ക് മൂന്ന് വയസ് മൂന്നര ആയിട്ടോള്ളയ് അപ്പോ ന്നെ അംഗലവാടിന്ന് പർഞ്ഞ കൊർച്ച് വിട്ട്ട്ടാണ് ഞങ്ങക്ക് അട്ത്തില്ല അ പിന്നെ ഞാന് ആ. അപ്പോ പിന്നെ ഇവര്ടെ വല്ല്യ കുട്ടിയുടെ സ്കൂൾല് പ്രീ കെ ജി ഇപ്പ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം മുതല് ഇഞ് പിന്നെ നേരെ അങ്ങട്ടാണ്ട് വിടാലോന്ന് വിചാരിച്ചിട്ട് ഞാന് പിന്നെ എന്തെങ്കിലൊക്കെന്ന് ഇവിടെ സ്കൂളിൽ അത്യാവശ്യം കുഴപ്പല്ല നല്ല കെയറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെന്നാ. അങ്ങട്ടാട്ട് വിടല്ലോന്വേഷിച്ചുന്നത് പിന്നെ അവിടെ അങ്ങനെ ഇരുന്ന വലിയളും ഉണ്ടല്ലോ രണ്ടാളും കൂടെ അങ്ങനെ, ഓ ആഹ് അങ്ങനെയണ്ട് കഴി ചേഷാണ് ബലപടിക്ക് പോയിട്ടൊന്നുംല്ല എന്തൊക്കെയ ആകന്ന് അറിയില അവസ്ഥ
ഉം ഉം
ചിലപ്പോ കുട്ടികളെക്കെ കാണുമ്പോൾ അങ്ങനെ കളിക്കാനൊക്കെ കിട്ട് പാർക്കിലോക്കെ കൊണ്ടായ അങ്ങനെ റെഡി ആകും ചിലപ്പോ പാർക്കൊക്കെ അന്ന് കാണിച്ചെടുത്തപ്പോ വലിയ നോട്ടൊന്നും ഉണ്ടായില്ല കരഞ്ഞ സമയത്ത് ഇഞ്ഞിപ്പ എന്താന്ന് അറിയൂല. അന്നാ അവിടെ നോക്കണ ആയന്മാരന്നെ പറയ്ണ്ട് ഇതിപ്പ ഞങ്ങൾക്ക് നല്ല പണിയാകലോന്ന്റയുന്നുണ്ട് സ്കൂൾ തുറന്നാല് പറയ്ണ്ട് അത്രയും കരയ് അങ്ങനെ കര- പിന്നെ ഓൾ വാശി പിടിച്ചു കരഞ്ഞാ പിന്നെ ഭയങ്കര വാശിയാവും ഭയങ്കര വാശിക്കാരിയാണ്.
അതൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോളെ കുട്ടികളൊക്കെ കാണുമ്പോ ശെരിയാവും,
അത്രള്ള ഞാൻ കൊറെേ അങ്ങോട്ട് ലെവല ആക്കി കൊടുന്ന ഫോണും മന്ന് മാറ്റിട്ട് ഇത് ഫുൾ ടൈം അവള് ഫോണായിരുന്നു ഫുൾ രാവിലെ അങ്ങോട്ട് തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഫോണായിരുന്നു അത് വലിയ കുട്ടി വല്ല്യ മോള് അവൾ പഠിക്കാൻ വേണ്ടിട്ട് ഫോൺ എടുക്കും അവൾക്ക് വേറെ ഫോൺുണ്ട് അപ്പോ പഠിക്കാൻ വേണ്ടി അവള്, ഫോൺ എടുക്കും അപ്പോൾ ഇവളടെ വിചാരം ഓൾ അതില് ഫോണില് റീൽസ് കണ്ടുകണ്ടിരിക്കും. ഇവള് മൈന്റ് അപ്പൊ പിന്നെ ഇവൾക്കും വേണോ ഇവള് ഇതുപോലെ ഫോൺ. അത് അയ്ന് വാശി പിടിക്കും അപ്പൊ കരയും ക്ക് ഓളൈൻ താഴെ ണ്ട് അത് കാരണം പിന്നെ ഓനെ ഓനേം കൂടെ നോക്കേണ്ടത് കാരണം ഇവടെ വാശിക്ക് പിന്നെ കൊറെ അങ്ങെ നിന്നോടുത്തിട്ട് അവർക്ക് ഒന്നര വയസ്സായ ടൈമില് ഞാന് താണ് എൻ്റെ മൂന്നാമത്തെ സ ഡെലിവറി കഴിഞ്ഞത്. അപ്പൊ പിന്നെ ഓൾടെ എല്ലാം ഇഷ് ഇഷ്ടത്തിന് എല്ലാവും നിന്നടുത്തു എൻ്റെ വീട്ടന്നും ഹസ്ബൻഡ് വീട്ടിൽന്നക്കെ ആയിട്ട് അങ്ങന നിന്നടുത്തിട്ട്
ആഹ്.
പിന്നെ ആ ഒരു വാശിയാന്നറിയും, ഏതായാലും റെഡിയാകുന്ന് വിചാരിക്ക മക്കളല്ലേ.
ഏഹ്, ആഹ് പോയിഷീലായി,
ആഹ് ഷീലായ കഴിഞ്ഞാ ഒരു ഫ്രണ്ട്സിനെ കിട്ടിയാലേ അതെ കളിക്കാനൊക്കെ. ണ്ടാവും കരച്ചിലൊക്കെ രണ്ടു ദിവസം ഉണ്ടാവും പക്ഷെ അത് മെയിന്റയ്യാതെ അങ്ങ് നിന്ന- അതങ്ങട്ട് പോയി കിട്ടിക്കോളുംന്നറ അങ്ങനെയൊക്കെ തന്നെല്ലേ പഠിക്കാ. വല്യ ആ വല്യ മോളീ തന്നെ. വലിയ മോള് മൂന്നര വയസ്സൽ എൽ കെ ജി ചേർത്തിട്ടുണ്ട് ഇവളുടെ പ്രായത്തിൽ തന്നെ വലിയാളെ ഓളുടെ ദീദിനെ എൽ കെ ജി ചേർത്തിയത് പക്ഷെ ഞാൻ എൽ കെ ജിക്ക് കൊണല്ല ജസ്റ്റ്- പിന്നെ പ്രീ കെ ജി ഇങ്ങനെ തുടങ്ങുന്നുണ്ട്ന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ പ്രീ കെ ജിക്കങ്ങട്ട് വിട്ടതാണ് പ്രാവശ്യം
അതെ
ഓൾക്ക് അവളെ താഴെല്ല ആളും ആതും അവനും തന്നെ. അവനും വേണംന്നാ പറയണപ്പൊ ആഹ് അവനും വേണം സ്കൂളിക്ക് അപ്പ രണ്ടാള് ഒരുമിച്ച നടക്കുള്ളൂ രാവിലെ നീ. റ്റ വൈകുന്നേരം വരെ രണ്ടാളും ഒരുമിച്ചാവും കടക്ക ഉച്ചക്ക്ങ്ങനെ കടന്നുറങ്ങുന്ന ടൈമിൽ രണ്ടാളും. പ്പൊറങ്ങു നീച്ചാൽ ഒരാള് നീച്ചാൽ മറ്റാളെ നീപ്പിക്കും,
ആഹ് ആഹ്
ആര ആദ്യം നീക്ണൂ ആള് രണ്ടാമത്തെ ആളെ ഉണത്തു എന്നിട്ടേ ഉള്ളൂ റൂമ്ന്ന് പുറത്തിറങ്ങുള്ളൂ. രണ്ടാളും ഭയങ്കര കമ്പനിയ അപ്പൊ ഇനിപ്പോ സ്കൂൾക്ക് പോയിക്കഴിഞ്ഞാ ഒ ഇപ്പം അതോരു പ്രശ്നമാവും ഇവിടെ നിൽക്കുന്ന ആൾക്ക്‌ ഇവൽക്കും തന്നെ ഏ എന്താ ദിതി പോയി കഴിഞ്ഞാൽ പ്രശ്നവും അങ്ങനെരുത്ണ്ട് ശരിയാകും അങ്ങനെ വിചാരി ചിട്ട് കാര്യല്ലല്ലോ നമുക്ക് മക്കളെ ഭാവിയും കൂടി നോക്കണ്ടേ
അതെ അതൊക്കെ ശെരിയാവും ഉം ഉം
പിന്നെ വൈകുന്നേരത്തക്കണ്ട് ഒക്കെ ഉണ്ടാക്കിയോ സ്നാക്സ്
ആഹ് ഇണ്ടാക്കണം ഇനിയിപ്പൊ കുട്ടികള് ഇങ്ങനെ ഇപ്പ ഇവിടെ വിരുന്നുകാരൊക്കെ ഇണ്ട് ഓരൊക്കെ നിക്ക് എ കൂടാൻ വന്നോരുണ്ട് ഇത്താത്തിം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പന്തേലൊക്കെ ഇണ്ടാക്കണം ഒരു എന്താ പഴംപൊരിയോ അങ്ങനെ എന്തെലുലൊക്കെ ഇണ്ടാക്കണം
ഇണ്ടാക്കണല്ല ഉം അതെന്നെ എന്തേലോ കഴിക്കട്ടെ സ്കൂൾ ഞാനും എന്തേലുക്കെ സ്സ് സ്നാക്സ് എന്തെങ്കലുമൊക്കെ ഇണ്ടാക്കും വൈകിട്ട് രാത്രിക്കകത്ത് ഫുഡ്ഞാൻ ഒന്നിച്ച് ഞൻ രാവിലെ ഉണ്ടാക്കലാണ് പിന്നെ ര നാൽ മണിക്ക് പിന്നെ ഇങ്ങനെന്തേലൊക്കെ സ്നാക്സയിട്ട് എന്തെലുക്കെ ഇണ്ടാക്കും. എന്തേലൊക്കെ കൊടുക്കും മ്മ് ചെറിയ ആൾക്ക് പിന്നെ അവന് ര കോറ ഒഴിക്കുക രാഗിൽ അവന് കോറ ഒഴക്കുക രാത് നാൽ മണിക്ക് പിന്നെ എന്തലും സ്നക്സ് ഇണ്ടാക്കുമ്പോൾഅധ് കഴിക്കും പക്ഷെ ആദ്യം കോറ കൊടുത്തിട്ട് പിന്നെ കൊടുക്കു മറ്റോല് പിന്നെ മറ്റോല് രണ്ടളും ചായയും എന്തോലൊക്കെ കഴിക്കും അങ്ങനക്കെയണ് പറയാ
എന്നാ ശരി
ആഹ് എന്ന ശരിയടാ ഓക്കെ ട്ടോ
ഓക്കെ